ഹ ആഹ് കേക്കുന്നില്ലേ
ആഹ ഇപ്പ കേൾക്കണ് ഇണ്ട്
ആ എന്താ പരിപാടി
ഒന്നുമല്ല കുട്ടികളൊക്കെ സ്കൂള ഇട്ട് വന്ന കാണ്ടേ അങ്ങനെ ആ ഓരോന്ന് ചായ ഒടിക്കും ഒക്കെനു
ഉ ചായക്ക് ഇന്ന് എന്താ പ്രത്യേക ഒന്നും ഉണ്ടാക്കിയിട്ടില്ലന്ന് നെയ്ച്ചോറും കടായ ഉണ്ടാക്കീ അ ചായക്കട ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഉ ആ ആഹ്
എത്ര ലൊക്കെ ആൾക്ക് പഠിക്കണ
ഓ ഒരാള് എട്ടിലാണ് വലിയോൾ എട്ടിലാണ് രണ്ടാമത്തവൻ രണ്ടിലാണ് മൂന്നാമത്തെ പിന്നെ ചെറുതാണ് ഇന്ന് ബർത്ത്ഡേ ആണ് ആളെ ബർത്ത്ഡേ ആണ് ഇന്ന് മൂന്നാമത്തോളെ ചെറുതിന്റെ
എത്ര ദിസായി
മൂന്ന് മൂന്നാമത്തെ വയസ്സക്കാണ്
ആഹ്
രണ്ട് വയസ്സ് തയഞ്ഞു മൂന്നാമത്തെ കടക്കാണ്. അയ്ക്കോട്ടെ പെൺകുട്ട്യാണ്. ഉം ഉം
ന്ന് ട്ട് കേക്കൊന്നും മുറിച്ച്ണ്ല്ല
കേക്ക് മുറിച്ചാണേ രാത്രിയും ഹസ്ബന്റ് പണിക്ക് പോയ്ക്കാണപ്പ് പ്പത് ഓല് വന്ന്ട്ട് കൊൻഡ്രേക്കാരം കൊണ്ട്രണം ന്നൊക്കെ പറഞ്ഞീന്നു
എ
പറയ്ണ്ണ്ടേ ച്ച് കേക്ക് വാണം ഓളി ഫോണ് കൂടെ കണ്ട്ട്ടേ
അ ഇതിന്റെ മുന്ന്ത്തെ ഒന്ന് ഓള്ത് വെല്ലാതെ ആ ഒരു കുറി മുർച്ച്ക്ക്ണ് മുറി മുറിച്ചിട്ടില്ല അന്ന് സുഖണ്ടായില്ലേ അത് പിന്നെ അന്ന് പിന്നെ ണ്ടാക്കീല ഫസ്റ്റ്ത്തെ കുറി ണ്ടാക്കിനു ഉം പിന്നെ അപ്പ ഞ്ഞി ഇപ്പോളെന്നെ ങ്ങട്ട് പറയലൊട്ത്തീക്ക്ണ് ച്ച് കേക്ക് വാണം പറഞാളീ - ഫോണിലൊക്കെ കണ്ട് കാണ്ടെ ആ എനിക്കു ആപ്പി ബ ആപ്പി റ്റൂ യൂ വാണം പറഞ്ഞ്ങ്ങാണ്ടേ
ഉം നെയ്സറിക്കോവ് ണ്ടോ
ഇല്ല കൊണ്ടേ ആക്കണം ഞ്ഞിപ്പോ മൂന്ന് വയസായാലുള്ളൂ അവിടെ ഇര്ത്ത
ആ അതെ അപ്പളെക്കാരം ഒന്നും കൂടി മുട്ടായൊട്ക്കാൻ
അ ആ ആ അതെ അതെ ബേഗൊക്കെ വാങ്ങി വെച്ച്ക്ക്ണ് എ പോണംന്നൊക്കെ പർഞ്ങ്ങാണ്ട് ഉം പോകണംന്നൊക്കെ പറഞ്ഞ് കാണ്ട് ഓക്ക് ആ ആരെങ്കിലൊക്കെ ആരെങ്കിലൊക്കെ ഓക്ക് ഇഷ്ടാണ് ഇങ്ങനെ ണ്ടാവണൊക്കെ കളിക്കാൻ ണ്ടാവ്ണൊ
ആ അ ആരുണ്ടാവൂല ലെ വീടിന്റെ അടുത്തൊന്നും ആ വടെ ന്റെ അനിയനും അങ്ങനെ തന്നെ
ആ അവിടെ വീടിന്റെ അടുത്ത് ആരുല്ല ആ ആ ഇവിടെ ഇവലൊക്കെ വല്ലിഓല് ആവൻ വല്യഓല് പോയാ പിന്നെ ഇവിടെ ആരുല്ല അപ്പൊ ഓൾക്ക് എന്താ ഹും ഉം
ഫോണിണ്ടല്ലോ അപ്പൊ ഫോണുംമേല്ലേ
ഏ അവനെന്തോരു ഫോണിന്റെ ഇതാണന്ന് അറിയാ അഡിറ്റാണ് ആഹ് ഇങ്ങനെയിട്ടും ഫോണും കാണാറുണ്ടോ തീ വി ഇണ്ട് വൈഫൈ വെച്ചക്കാണ് ടിവി ഒക്കെ ഇണ്ട് എന്നാലും ഫോണേ എടുക്കുള്ളു ടി വി വല്ലാതെ കാണൂല മ് ഉം ടി വി അയിന് ഓൽക്കു മ അയ് ഫോ ആ ഇല്ല പക്ഷെ അയില് ടിവില് ഓൽക്ക് പറ്റിയത് സ്വയം മാ റ്റാൻ നിൽക്കൂലല്ലോ ഇത് പറഞ്ഞാ തോണ്ടല്ലേ മ് അതാണ് കൊഴപ്പേ ഓൽക്ക് ഒറ്റക്ക് വെയ്ക്കണില്ലല്ലോ
ആ ഇപ്പൊ ടിവിലും ഇണ്ടല്ലോ അങ്ങനത്തെ ടിവി അല്ല യൂട്യൂബ് ഇടാൻ പറ്റണേ
ആ ഇണ്ട് പ്പ് യൂട്യൂബ് ഇടും ആണ് അത് തന്നെയാണ് പഷെ റിമോട്ടുമോ ഓല്ക്ക് റിമോട്ടുമ്മോ ക ആ ആ മറ്റേത് ഇങ്ങനെ വരച്ച് നമ്മളെ വെരലോണ്ട് ഇങ്ങനെങ്ങനെ കാ കിട്ടിയ മതിയല്ലോ അയിന് ഓൾക്ക് ഓൾക്ക് മറ്റേ എടുക്കാൻ വയ്ക്കൂല അപ്പൊ പിന്നെ ആരെങ്കിലും ആശ്രയിച്ച് വേണ്ടെ അപ്പൊ അപ്പോത്തിനൊന്നും അയിനില്ല അയിനൊന്നും ടൈയിമില്ല ഓൽക്കന്നെ ഓൽക്ക് ഒറ്റക്ക് കാണണന്നിള്ള വേലയാണ്
ചെയ്യണ് ണ്ടോ ഓൺലൈൻലായിട്ട് എന്തേലും വർക്ക് എന്തേലും
ഓൺലൈനായിട്ട് വർക്ക്യ്യ്ന്ന്ണ്ട്
ഏ എന്തെയ്യ്ണ്
ഓൺലൈനായിട്ട് വെസ്റ്റീജി ഡയമണ്ട് അതിലൊക്കെണ്ട് മ് അങ്ങനെത്തെലൊക്കെണ്ട്
ആ
പിന്നെ ഇങ്ങനത്തെ ഓരോ ഓരോ പരിപാടികളുണ്ട് വേറെ മ സ്റ്റാറ്റസ് വർക്ക്
ആ അല്ല അവൻ
വേറെയില്ക്ക് അല്ലേ അതന്നെ വേറെ വേറൊന്നുംല്ലല്ലോ അപ്പൊ അങ്ങനെയൊക്കെങ്ങനെ ചെ -
തൈരിണ്ടാണത്
അതെ അതെ അതില് പ്രവർത്തിച്ചാ നല്ല എന്താത് കിട്ടണ്ണ്ട് അതിലൊക്കെ ഇപ്പൊ വേസ്റ്റീജിലായാലും ഡയമണ്ടിലായാലും നമ്മള് പ്രവർത്തിച്ച നമ്മക്ക് കിട്ടണ്ണ്ട്
ആ അതാണ്
ഉം ച്ചപ്പോ അയ്‌ന്ന് ഗോൾഡ് കോയിനൊക്കെ കിട്ടി ഡയമണ്ട്ന്ന്
ഏ
ഉം ഇപ്പൊ കിട്ടി
ഞാനിങ്ങനെ പ്ലസ്ടു കഴിഞ്ഞു നിക്കാണ് അപ്പൊ പിന്നെ ആഹ ഇനിപ്പോ ഹോസ്റ്റലിലൊക്കെ പോണം അപ്പൊ ഇങ്ങനെ ഓരോന്ന് ഇണ്ടാ- ഓരോ ആവശ്യങ്ങളല്ലേ അപ്പൊ ഇങ്ങനെമ്മ പറഞ്ഞതാണ് അപ്പൊ ഇങ്ങനെ ചെയ്യേനി പ്പൊ തന്നെ ഓരോ ആവശ്യങ്ങള് ഉണ്ടാവല്ലോ ആ സമയം ആവുമ്പോത്തിന് അപ്പൊ അങ്ങനെ ഇണ്ടായിക്കോ സ്വന്തായിട്ട് ഇണ്ടായിക്കൊ പർ ഞ്ഞാണ്ട്
ആ ആ മ്മാക്ക് ഈ ഓൺലൈൻ വർക്കുകള് ചെയ്യാന് താല്പര്യം ഉണ്ടോ
മ്മ ഇത് ചെയ്യ്ണോള്ളു അല്ലാതെ മ്മാക്ക് തയ്യല്ണ്ടേ അപ്പൊ അയിനന്നെ സമയം കിട്ടണില്ല
അല്ലെ ഈ ഡ ഡയമണ്ടും ഡയമണ്ടും വേസ്റ്റീജൊക്കെ കേട്ട് ക്ക്ണോ
ഞാന് ആ എനിക്കറിയില്ല. മ്മച്ചിക്കറീല്ല പറഞ്ഞോട്ക്കണ്ടി വരും നിങ്ങള് എന്തേലുംണ്ടെ പറയോണ്ടി
ആ ആ അതൊക്കെ നല്ല തന്നെ അതിന് കിട്ടണ്ണ്ടേ ഈ തയ്യല് തയ്യലൊക്കെ പഠിച്ച ആൾക്കാരാണ് ആ - ഇപ്പോ ഓരോ ഒരു ലക്ഷം രണ്ടു ലക്ഷം ഒക്കെ ആയിങ്ങാണ്ട് ഇങ്ങനെ ഓൽക്ക് കിട്ടികൊണ്ട് ക്ക്ണത്
ആ അതെന്താണ് സംഭവം
ഇതന്നേണത് എന്താ ഈ ഇത് പ്രൊഡക്റ്റ് ആണ് നമ്മള് വിൽക്കണം ആർക്കെലും കൊടുക്കെ അല്ലെങ്കിൽ നമ്മളന്നെ എട്ക്കേ ഒക്കെ ചെയ്യ- ഇതാലയിന്റെ പോയിന്റോക്കെ അടിസ്ഥാനത്തില് ആളെ ചേർത്താൽ മതി നമ്മക്ക് റിസ്ക് ഒന്നുല്ല ആളെ കൊണ്ടന്ന് വന്നാല് ഓലെ ഓല് തായെ ങ്ങനെ കൊണ്ടാർന്നെ മതി നമ്മക്ക് ഇങ്ങനെ കിട്ടാന് വെറുതെ ഇരുന്ന് കൊടുത്താ മതി പിന്നെ നമ്മള് എടുക്കണം ന്നൊന്നുല്ല നമ്മള് എ- ട്ത്താല് നമ്മക്കും കിട്ടും. ഇങ്ങനെ ഉം ഇങ്ങനെ താഴെ വരുന്നോലും മതി പോയന്റ് നേടണംന്നുണ്ടെങ്കി
അതൊക്കെത്തന്നെ പറീണത് ഓരോന്നുണ്ടെങ്കി തന്നെ വീട്ടിലിരുന്ന് ചെയ്യല്ലേ
ഉം
ഉം മാ - മ്മാക്ക് ഇതിപ്പോ ഉമ്മാന്റെ അനിയത്തി പറഞൊട്ത്തതാണ്. അപ്പൊ അങ്ങനെ ഇതിനു മുന്നെ വർക്ക് ചെയ്തിക്ക്ണ്. പിന്നെ ഇതാ ചെയ്തത്
ആഹ
ആ അങ്ങനെ അവരൊക്കെ പറഞ്ഞപ്പോ അങ്ങനെണ്ട് ചെയ്ത് തൊടങ്ങിയതാ
ആ
ഉം
ആഹ ശരി
ആ ഇന്ന് പ്പൊ ക്ലാസ്സ്‌ തൊടങ്ങണ വരെ അത് കഴിഞ്ഞ പറ്റൊ അറിയില്ല ചെയ്യാന്
ത്ത്
ഞാന് നേഴ്സിംഗാണ് വിചാരിക്കണ മെഡിക്കൽ കോഴ്സസ് ഒക്കെ ഇനീയും ടൈമ് ഉണ്ട് ഓഗസ്റ്റ് സെപ്റ്റംബർ അ -
ആഹ അല്ല ചേർന്നോ എവിടെലും ചേർന്നോ അതാ
ഇല്ല ഞാനാ അന്വഷിച്ചോണ്ട് നിക്കാണ് ഞാ ഓരോരുത്തരുടെ അഭിപ്രായ കേട്ട ഇങ്ങനെ ലാഗായി ക്ക ഓരോരുത്തരോട് ചോദിച്ചപ്പൊ ഓരോ അഭിപ്രായങ്ങളാണ്.
ആഹ അല്ല ദു ദൂരൊക്കെ പോ ആ ദൂരൊക്കെ പോ പോവാനാ താല്പര്യം ദു
താല്പര്യന്നുല്ല പൈസേന്റെ ആഴച്ചോക്കുമ്പോ ദൂരെ തന്നെ ഉള്ളു ഇവിടെ നാട്ടില് ആ നാട്ടില് മാനേജ്മെന്റില് കേറാണെങ്കി ഡൊണേഷൻ ന്നെ ആറൊക്കെയാണ് പറീണത്. ആ പൈസ കൊണ്ട് തന്നെ ബാംഗ്ലൂര് മൈസൂർ പഠി ചെറാങ്ങാം കൊറച്ച് കഷ്ടപ്പെടേണ്ടിരന്നള്ളൂ അവിടെക്കെ ഹോസ്റ്റൽ കാര്യങ്ങളും പോയി പോക്ക് വരും ഒക്കെ അങ്ങനെ കഷ്ടപ്പെടേണ്ടി വരും പിന്നെ പഠിച്ചിറങ്ങിയാൽ തന്നെ കഴിഞ്ഞല്ലോ. പിന്നെ ലോണാണ് അവിട ക്കെ ലോണ ബാക്കി ഫസ്റ്റ് കേറുമ്പോതന്നെ ഒന്നൊക്കെ
ആ
എജ്യൂക്കേഷൻ ലോൺ ആഹ ആഹ് നമ്മൾ തന്നെ അ ടക്കണ്ടത് അപ്പൊ വെൽതൊന്നും നോക്കി ക്ക്ണില്ല
ആഹ് ആഹ് ആഹ
അപ്പൊ പിന്നെ മൈസൂരുണ്ട്. മൈസൂര് പത്തും പതിനൊന്നൊക്കെയ ആണ് ബാംഗ്ലൂര് ആണ് കൊറവ്. ഒരുവട്ട കോളേജ് കാണാൻ പോയന്ന് എനിക്ക് മതിയായ്ക്ക്ണ് ദൂരെ കണ്ടിട്ടന്നെ ആ നല്ല ദൂരണ്ട്. മൈസൂരാണെങ്കി കൊഴപ്പല്ല പോയി വരാനുള്ളതന്നെ ഉള്ളൂ പക്ഷെ അവിടെയാണെങ്കിൽ പൈസ വെച്ച് നോക്കുമ്പോം പതിനൊന്നും പത്തൊക്കെയാണ് ബാംഗ്ലൂര് ഏയോക്കെ ഉള്ളു. പറഞ്ഞത് ആഹ പിന്നെ ബി എസ് സി ആവുമ്പോ നല്ല പൈസ ണ്ട് അല്ലാത്ത കോഴസിനൊക്കെ കുറവാണ് അന് ജി എൻ എം ഉണ്ടല്ലോ ജനറൽ ജനറൽ നേഴ്സിങ് അപ്പ അതലങ്കി അത്ട്ക്കാനാ വി അതാവ്മ്പോ മൂന്നോ നാലെ റ്റ് ഒള്ളു.
ആ ആ ഉ ഏതെലും ഒക്കെ പഠിച്ച് ആ പഠിച്ചാല് പിന്നെ നമ്മക്ക് പഠിച്ചിറങ്ങിയ പിന്നെ നമ്മക്ക് എവിടെങ്കിലും കേറിയാലോ വീട്ടാലോ ല്ലെ ആ ആ ആഹ് ആഹ ആഹ
നല്ല സ്കോപ്പ്ള്ളതും ആണ്. പണിക്ക് പണി ണ്ട് നല്ലോണം അത് ആ നൈറ്റ് ആയാലും രാവിലെ ആയാലൊക്കെ പണിയ പിന്നെ പൈസക്കെ പൈസിം ണ്ടാവും നാട്ടില് പിന്നെ കൊറവാണ് പൊർത്ത് നല്ല പൈസ്സ
ആഹ ആഹ് ആഹ അതെ അതെ ആഹ ഉ ആഹ ആഹ അ
പണിക്കുള്ള പൈസ എന്തായാലും നാട്ടില ഇല്ല പിന്നെ ലോണ് വീട്ടാണെങ്കി പൊത്തുന്നെ പോകേണ്ടി വരും
ആഹ ആഹ അതെ ഉ പുൊറത്ത് നല്ല സ്കോപ്പ ആണല്ലേ പുറത്തൊക്കെ നല്ല സ്കോപ്പ ആാണ് അത് പറ ആ ആഹ അതെ
പിന്നെ ബാക്കി കുച്ച് ചാെ നോക്കുമ്പോ അന ഈ മെഡിക്കലായിട്ടുള്ള എം ഐ ണ്റ്റൊന്നും പൈസ കൊടുത്ത് പഠിച്ചാനും തോന്നൂല്ല അതിങ്ങനെ എൽ ബി എസ് കൊടുത്ത് കിട്ടയാണെങ്കിൽ അങ്ങനെ നോക്കണം അങ്ങനെയാണെങ്കിൽ അങ്ങനെ തരണം അയിന് കിട്ടിട്ടില്ലെങ്കിൽ നഴ്സിംഗ് അങ്ങനെ വിചാരിച്ചണം
ആഹ് ആഹ് ആഹ അപ്പ പ്ലസ് ടു കഴിഞ്ഞ് നേരെ ഇതിന് അങ്ങനത്തെന്തിലാലും ഡിഗ്രി ഒക്കെ പോയിട്ടില്ലല്ലോ ആ ആ ഡിഗ്രി നാല് വർഷം വെറുതാണ് പോവാ
ആഹ ജോലി ആവില്ല നാല് കൊല്ലം അങ്ങനെ കഴും അപ്പൊ ഡിഗ്രിള്ള കോഴ്സ് തന്നെ ഡി കോഴ്സ ബി എസ് സക്ക് ആ
ആഹ ആഹ് ആഹ ആഹ ആഹ ശരി ഉം ആ ആയിക്കോട്ടെ എന്നാ